അതെ എന്താ പരിപാടി
എന്താ വിശേഷം സുഖല്ലേ.
ആ സുഖളിയ അനിയന്റെ ആഹ് ഞാൻ വീട്ടിലിങ്ങനെരിക്കാരുന്നു. ഇങ്ങനെ ഭക്ഷണം കഴിച്ചൊണ്ടിരിക്കാണ് അപ്പൊ ഇങ്ങനെ ഭക്ഷണ കൊറച്ച് ദിവസയി നല്ല ഭക്ഷണാണ്. അപ്പൊ ഞാനണ കുറച്ച് വീട്ടന്ന് കുറച്ച് ഞാനങ്ങനെ കുറച്ച്, വീട്ടില് കുറച്ചിങ്ങനെ പോവാൻ നിക്കാണ്. അപ്പൊ വീട്ടിൽത്തെ ഭക്ഷണം ഇങ്ങനെ ആസ്വദിച്ചു കഴിക്കാൻ കാരണം ഇനി ഇപ്പോ വീട്ടീന്ന് പോയയിഞ്ഞാൽ ഇ നല്ല ഭക്ഷണം കിട്ടണംമെന്നില്ല. അത് നമ്മള് ഞാന് മുമ്പ് ഇതേപോലെ ഇങ്ങനെ അനുഭവിച്ചിട്ട. അതൊണ്ടിങ്ങനെ ആസ്വദിച്ച് കഴിക്കാൻ നമ്മക്കറിയാം ഞാൻ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം ഒരിക്കലും നമ്മുക്ക ഒരിക്കലും പുറത്ത് പ്രത്യേകിച്ച് അമ്മടെ ഉമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന അനിയത്തിമാർ ഉണ്ടാക്കി തരുന്ന ഭക്ഷണങ്ങൾ അതിന്റെ ആ ഒരു രുചി നമുക്ക് ഇത് വേറെ എവിടെ പോയാലും കിട്ടില്ല. അപ്പോ ഞാന് എന്റെ അനുഭവ എന്ന് വെച്ചാ മുമ്പ് ഇ ഉത്തരേന്ത്യൻ കുറച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പോയിരുന്നു അപ്പോൾ. ഉത്തരേന്ത്യ അതുപോലെ കിഴക്കൻ ഇന്ത്യയിലെ കുറച്ച് സംസ്ഥാനങ്ങളിലൊക്കെ ഒരു പഠനത്തിന് ആവശ്യമായ യാത്ര ചെയ്തപ്പോ അവിടെയൊക്കെങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം നമ്മുടെ നാട്ടിൽത്തെ ഒരു ഭക്ഷണം കാര്യമൊന്നും കിട്ടാനില്ല. അതോ നമ്മള നാട്ടില് നമ്മള് മന്തി കഴിക്ക നമ്മള മലയാളികളെ സംബന്ധിച്ചെടുത്തോളം അവിടെ പോയപ്പോ ഒരു മന്തി എന്ന് പറഞ്ഞ സാധനം അവരിക്ക് എന്താണെന്ന് അറിയില്ല. പിന്നെ അവിടുത്തെ അവിടുത്തെ ഭക്ഷണം തന്നെ വേറെ രീതിയാണ്. അപ്പൊ ഭക്ഷണം ഭയങ്കര രീതിൽ പല നാടുകളും ഒരുപാട് രീതിയിൽ വ്യത്യസ്തകരമായ വ്യത്യസ് മായിട്ടുള്ള ഫുഡ് ഭക്ഷണ വിഭവങ്ങൾ വരുന്നേ ആ ചില ഭക്ഷണം കൊണ്ട് ചില നാട് തന്നെ അറിയപ്പെടാറുണ്ട്. അപ്പൊ നമ്മുക്ക് തന്നെ അറിയാം കേരളങ്ങളില് പല ഭക്ഷണങ്ങളും പേര് കേട്ട പല സ്ഥലാണ്. പല സ്ഥലത്തും റെസ്റ്റോറന്റുകളൊക്കെ പലപ്പോഴും കേരളത്തിൽ ഇന്ത്യ ലോകത്ത് തന്നെ പലപ്പോഴും ഭക്ഷണങ്ങള് നമ്മള് ഇപ്പം കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ സുലഭമായിട്ട് ലഭിക്കുന്ന ഒരു വസ്തുവാണ് ഈ ഭക്ഷണം. അതുകൊണ്ട് അവർക്ക് ഇത്തരം വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ ഇതിന്റെ പട്ടിണി എന്താണെന്ന് അവർ അറിഞ്ഞിട്ടില്ല. അതാണ് പലപ്പോഴും ചില നമ്മളെ എടി ഇത്തിന്റെ പല ആളുകൾക്കും ഇത്തരം ഭക്ഷണത്തോട് പലപ്പോഴും ഒരു അവഗണന കാണിക്കുന്ന ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാന് തന്നെ പല ഹോട്ടലുകളില് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ അവിടെ ചിലപ്പോ നമ്മടെ മുമ്പ് കഴിച്ചു പോയ ആള് ഒരുപാട് ഭക്ഷണം ബാക്കി വെച്ചിട്ട് പോകാറുണ്ട്. എന്തിനാണ് ഞാൻ മനസ്സിലാക്കുന്നത് വെറുതെ ഒരു ഉപകാരം ഞമ്മക്ക് വെറുതെ ഒരു ചെയ്യുന്നത് പൈസ ഉണ്ടാവും. പക്ഷെ എന്താന്ന് വെച്ചാല് ആവശ്യള്ളത് ഓർഡർ ചെയ്യാ പിന്നൊക്കെ ഇനി വേണ എന്നുണ്ടെങ്കില് അവന് പിന്നീട് പറഞ്ഞു ഓർഡർ ചെയ്യാവുന്ന രീതിയിലൊക്കെ കഴിക്കണം. അല്ലാതങ്ങെനെ വാങ്ങി കൂട്ടി അത് ബാക്കിയാക്കാ എന്നുള്ള രീതിയോട് പൂർണ്ണമായിട്ടും ഞാൻ എതിർക്കുന്ന ഒരാളാണ് നിങ്ങെന്താണ് ഈ വിഷയത്തിൽ നിങ്ങക്ക് പറയാനുള്ളത്.
എനിക്ക് ആഹ് വിഷയത്തില് അതെ പിന്നെ നമ്മൾ പറഞ്ഞത് നല്ലൊരു അഭിപ്രായമാണ് കാരണം ഭക്ഷണം എന്ന ഉള്ളത് അതൊരു അനുഗ്രഹമാണ് കാരണം ഇന്ന് നമ്മുടെ ജീവനും ആരോഗ്യത്തിനൊക്കെ നിലനിൽപ്പന്ന ഭക്ഷണമാണ് അത് പിന്നെ ഒരിക്കലും അത് വേസ്റ്റാക്കി കളയാൻ പറ്റൂല അത് ദുരുപയോഗം ചെയ്യാൻ പാടില്ല നമ്മള് കഴിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുക അതിനനുസരിച്ചിട്ട് നമ്മള് വിളമ്പുക അതിനനുസരിച്ചട്ട് മാത്രം എടുക്കുക ഇത് ഭക്ഷണത്തിന്റെ കാര്യത്തില് ദൂർത്തും അതുപോലെ തന്നെ അതിങ്ങനെ ഉം പിന്നെ അത് വെറുതെ ഒഴിവാക്കിയിരുന്നതും ഇതൊക്കെ ഇന്ന് കാണുന്നുണ്ട് അത് കാരണം ഭക്ഷണത്തിനോടുള്ള ഒരു അവഗണന അത് ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് പാവങ്ങൾ ഈ ലോകത്തുണ്ട് അപ്പൊ നമ്മൾ അവരൊക്കെ ഒന്ന് ചിന്തിക്കണം നമ്മള് വിഷപ്പിന്റെ വില എന്താണ് നമ്മൾ അറിയാത്തത് കൊണ്ടാണ് ഭക്ഷണത്തിനോടൊ ഒരു അവഗണന കാണിക്കണുന്നത് അത് പിന്നെ എന്ത് ഉം ചെറിയ ഭക്ഷണം അണെങ്കിലും പിന്നെ രുചിയുള്ളതാണെങ്കിലും ഇല്ലെങ്കിലും അതൊക്കെ നമ്മൾ ചിന്തിക്ക ണം ഇത് കിട്ടാത്ത ഒരുപാട് ആളുകൾ ഈ ലോഗത്തുണ്ട്ന്ന് അപ്പൊ ഒരിക്കലും ഭക്ഷണത്തിനോട് അവഗടന കാണിക്കാൻ പറ്റൂല കൂടുതൽ കഴിക്കണം എന്നല്ല പറയുന്നത് നമ്മള് കഴിക്കുന്നത് മാത്രം അത് വിളമ്പി എടുക്കുക അല്ലാതെ അത് വിളമ്പി എടുത്തിട്ട് അത് പിന്നെ പുറംന്തള്ളുന്ന ഒരു ഏന് പരിപാടി അത് നല്ലതല്ല കാരണം അത് ഭക്ഷണത്തിനോട് കാണിക്കണ ഏറ്റവും വലിയൊരു അവഗണനയും കൂടിയാണ് അതാണ് ആഹ് വിഷയത്തില്ൽ നിങ്ങൾക്ക് പറയാനുള്ളത് നിൾക്ക്ന്താ അഭിപ്രായം അതിനെ പറ്റിയിട്ട്
അത് അത് നിങ്ങൾ പറഞ്ഞതാണ് അത് നമ്മള് നമ്മള് ഭക്ഷണത്തോണ്ട് കാണിക്കുന്ന അപമര്യാദ എന്ന് പറയാൻ പറ്റും ഇത്തം ഭക്ഷണങ്ങൾ വെറുതെ വാങ്ങിക്കൂട്ട അപ്പൊ പലപ്പോഴും നമ്മള എന്താച്ച നമ്മള് ചലപ്പോ ഒരു ഹോട്ടല് പോകുമ്പോ നമ്മള ഒരു പൈസ നമ്മെ സുഹൃത്തുക്കൾ ഉണ്ടാകുമ്പോ നമ്മ നല്ല പൈസ അപ്പൊ അവരെ കാണിക്കാൻ വേണ്ടിട്ട് പലപ്പോഴും അവര് നമ്മൾ ഒരുപാട് ഭക്ഷണങ്ങളായിട്ട് വാങ്ങിക്കൂട്ടും പക്ഷെ സ്വാഭാവിക ഒരു മനുഷ്യൻ ഒരു പ്രത്യേക അളവ് കഴിഞ്ഞ അവര് ഭക്ഷിക്കാൻ പിന്നെ കഴിയുല അപ്പൊ പിന്നീട് ആഹ് ഭക്ഷണങ്ങളൊക്കെ ബാക്കി വരയാണ് അപ്പൊ എന്റെ ഒരു സുഹൃത്തുണ്ട് അവൻന്റെ ഒരു കുടുംബക്കാരന് ഇത്തരം ഒരു മന്തി കട നടത്തുന്ന ഒരു പരിപാടി ഉണ്ട് അപ്പൊ അവനോട് ഒരു അവന്റെ ഒരു അവിടെ നടക്കുന്ന സംഭവങ്ങളെ പറ്റി ഇങ്ങനെ എനിക്ക് പറഞ്ഞു തരാനുണ്ട് അപ്പം പറയുവാണ് അവിടെന്ത്ച്ചാരി രാവിലെ ആയിട്ട് മന്തി കാര്യങ്ങൾ ഉണ്ടകും അപ്പൊ ഒരു രാത്രി ഒന്നര രണ്ടരൊക്കെ ആൽ തുടങ്ങിയതിന ശേഷം ഈ ഏതി കച്ച കച്ചവടം കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ സമയ സമയമാകുമ്പോൾ ഒരുപാട് ഭക്ഷണങ്ങൾ ബാക്കി ഉണ്ടാവലുണ്ട് ഭക്ഷണങ്ങള്ൾ ബാക്കിന്ന് പറഞ്ഞാല് ഈ ഭക്ഷണം കഴിച്ചിന്റെ വാക്കി ഉണ്ടാക്കും അതുപോലെ തന്നെ ഈ ബാക്കി വന്ന ഭക്ഷണക്കെ ഉണ്ടാവും അപ്പൊ ഈ ഭക്ഷണം എന്ത് ചെയ്യല് അവര് ഈ പന്നികൾക്ക് കൊടുക്കാന പറഞ്ഞു പന്നികൾ അല്ലാതെ മനുഷ്യർക്കല്ല ഒരുപാട് പന്നി ഫാമുകൾ ഉണ്ട് അവിടെയക്കെ ആഹ് പൈസക്ക് പിന്നിട് വിക്കുക്കയാണ് അപ്പൊ ഞാ അങ്ങനെ ചിന്തിച്ച എന്തിനാ പോല ഈ പാന്നി ഭാമുക്കളിൽ കൊടുക്കുന്ന ഒരുപാട് മനുഷ്യര് തെരുവുകളിലും അങ്ങാടികളിലും ക ക്കണ്ടല്ലോ അവർക്ക് എന്തുക കൊണ്ട് കൊടുത്തൂടാന്ന് ചിന്തിച്ച അത് പലപ്പോഴും നമ്മളെ തന്നെ ചിന്തിപ്പിക്കാൻ ഇടയാക്കിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഒക്ക ഒരു പ്രയാസം അല്ലെങ്കി ഭക്ഷണം കിട്ടാത്തിതിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലകെ പോയി നമ്മളൊകെ പലപ്പോഴും ഈ യാത്ര ചെയ്യുമ്പഴ ഞാൻ പറഞ്ഞ പോലെ ഈ നമ്മള് ഇല്ലാത്ത നാടുകളുടെ യാത്ര ചെയ പ്രത്യേകിച്ച് ബീഹാറ് അങ്ങനെ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇതിന്റെക്കെ ഒരു എത്രത്തോളം ആയാ ഇതിന്റെ ഗർത്വം മനസിലാക്ക പ്രയാസത്തിന്റെ തോത് അത് നമുക്കറിയല്ല നമ്മളപ്പോ ഒരുപാട് വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടാവും സ്സ പോലുള്ള ഒരുപാട് സ്ഥലങ്ങള് സ്സ അതുപോലെ തന്നെറ്റുള്ള ഒരുപാട് യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കുട്ടികളിങ്ങനെ ഒരു ഭക്ഷണത്തിന്റെ വണ്ടി വരുമ്പോ തന്നെ അവിടെ പാഞ്ഞ് വരുന്നു അവിടെ തല്ലും പിടിയായിട്ട് അങ്ങനെ ഭക്ഷണം കിട്ടാൻ വേണ്ടി തിക്കും തിരക്കും അതൊക്കെ കാണുമ്പോ നമ്മളിങ്ങനെ എത്രയോ സ്തുതിച്ചു പോയി നമ്മുടെ നാഥനെ കാരണം അത്രത്തോടെ നമുക്ക് ഭക്ഷണോ മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തരുകയും എല്ലാം നൽകിയ ഒരു നമ്മളിങ്ങനെ അതിന്റെ ഒരു സന്തോഷം ഇണ്ടങ്കി ഇങ്ങനെ അറിയിക്കണം എപ്പോഴും അല്ലാതെ ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെ ഒരു എല്ലാം പായ ആക്കുക എന്നുള്ള സ്വഭാവം ഉണ്ടാവരുത് പിന്നെപ്പോ ഒരുപാട് പദ്ധതികൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടണ്ട്പ്പ ഇതില ഫുഡ് ഓൺ വി ച്ചാണ് പരിപാടികളൊക്കെ ശ്രദ്ധിച്ചു അഥവാ ഇത്തരം ഈ ഈ കടകളിൽ വരുന്ന ബാക്കി വരുന്ന ഭക്ഷണങ്ങള് കുറഞ്ഞ വിലക്ക് വാങ്ങിട്ട് അത് വാങ്ങിയിട്ട് പാവപ്പെട്ടവർക്ക് കുറഞ്ഞ വില വിൽക്കുന്ന പരിപാടികളെക്കെ ഇണ്ട് അപ്പൊ ഇത്തരം പരിപാടികള് കൂടുതൽ ഭയങ്കര ഒരു മുന്നേറ്റത്തിലൂടെ ഇനിയും ശക്തമായിട്ട് നട നിർത്തി കൊണ്ടു പോകുകയാണെങ്കില് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് അത് ഒരുപാട് തരത്തിൽ ഉപകാരം ഉണ്ടാവുന്നു എന്നുള്ളതാണ് എന്റെ ഈ ഒരു വിഷയത്തില ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്
അത് ഭക്ഷണത്തിന് നമ്മള് എന്ത് ചെയ്യണം പിന്നെ അവഗണിക്കാൻ പാടില്ല ഇപ്പൊ ഇനിയിപ്പോ മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുത്താൽ തന്നെ അത് മൃഗങ്ങൾക്ക് പ പറ്റിയ ഭക്ഷണങ്ങൾ ഉണ്ടാവും അവരേം പരിഗണിക്കുക ഒരിക്കലും നമ്മുടെ ഭക്ഷണം പിന്നെ ദുരുപയോഗം ചെയ്യാൻ പാടില്ല പിന്നെ അമിതമായിട്ട് കഴിക്കുമ്പോൾ ചിലപ്പോൾ ശാരീരികമായിട്ടും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും അപ്പൊ മിതമായിട്ട് കഴിക്ക കഴിക്കണത് എന്തായിരിക്കാ അത് നല്ല ഭക്ഷണായിരിക്കുക അതേപോലെ തന്നെ ഇ നമ്മൾ പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് അതായത് ഉം നല്ല ഭക്ഷണ ആവുക അതായത് പിന്നെ നമ്മൾ ചില ഹോട്ടലുകളിലൊക്കെ പിന്നെ തലേ ദിവസത്തെ ചൂടാക്കിയതും തലേ ദിവസത്തെ എണ്ണേം ഇതൊക്കെ കാരണം പിന്നെ പലേ രോഗങ്ങളും ക്യാൻസർ പോലെ അതേപോലെ തന്നെ ആരോഗ്യപരമായിട്ടും പല പ്രശ്നങ്ങളും വലിയ വലിയ രോഗങ്ങളൊക്കെ പിടികൂടുന്നുണ്ട് ഏറ്റവും സുരക്ഷിതമായ ഭക്ഷണം നമ്മുടെ വീട്ടിൽ നിന്ന് കഴിക്കൽ തന്നെയാണ് അതിപ്പം നമ്മള് പച്ചക്കറികളും അതുപോലത്തക്കെ സാധനങ്ങള് വീട്ടില് സ്വന്തമായിട്ട് നട്ടിട്ട് അത് കഴിക്കുമ്പോ നമുക്ക് ഏഹ് വിശ്വസിച്ചു കഴിക്കാം മറ്റേത് പല മരുന്നുകൾ അടിച്ചിട്ടും അവര് കേടരാതിരിക്കാൻ വേണ്ടിയിട്ട് പല മരുന്നുകളും ഉപയോഗി ചിട്ടൊക്കെയാണ് ഇവിടെ എത്തണത് അതൊക്കെ നമ്മളുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്നതാണ് അപ്പൊ ഭക്ഷണം കൊണ്ട് അത്തരം രീതിയിലുള്ള ഭക്ഷണം ഏഹ് നമുക്ക് ബുദ്ധിമുട്ടായിട്ടാണ് വരിക അപ്പോ ഭക്ഷണത്തിന്റെ സുരക്ഷിതത്വം അതിന്റെ വൃത്തി അത് കഴിക്കുന്ന പാത്രം അതേപോലെ തന്നെ അത് നിർമ്മിക്കുന്ന സ്ഥലം ആ ഭക്ഷണം വരുന്ന വഴികള് ഇതൊക്കെ നമ്മള് പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയൊരു അപകട ത്തിലേക്കാണ് ഞമ്മുടെ ജീവം കൊണ്ടെത്തുക അപ്പൊ പിന്നെ അൽപാഹാരം കഴിക്ക അതുപോലെ തന്നെ പിന്നെ അത് കൃത്യമായിട്ട് കഴിക്കുക ഉച്ചക്ക് രാത്രി രാവിലെ ഇത് ഒരേ ടൈമു തന്നെ കൃത്യമായിട്ട് അൽപഹാരം കഴിക്കുക അതേപോലെ തന്നെ കൂടുതൽ വെള്ളം കുടിക്കുക ഇതൊക്കെയാണ് നമ്മൾ ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഏഹ് പ്രധാനപ്പെട്ട മാർഗങ്ങള്
അതെ അത് നിങ്ങള് പറഞ്ഞ കാര്യട്ടോ അത് ഞമ്മുക്കൊരു കൃത്യമായ രീതിയിൽ ചി ചിട്ടായി ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ കൊണ്ടുവരണം പലപ്പോഴും നമ്മുക്ക് ഇല്ലാതെ പോകുന്നത് കേരള മലയാളികളെ സംബന്ധിച്ചിടത്തോം ഇല്ലാതെ പോകേണ്ട കാര്യത്തി അത് എന്ന്ച്ചാല് ഓല്ങ്ങട്ട് തിന്നും ഒരു സമയോം കാര്യം ഒന്നും ഇല്ല പ്രത്യേകിച്ച് നമ്മ അല്ലാതെ മലയാളികൾ നമ്മളക്കെച്ചാല് കഴിച്ചിട്ട് മൂന്ന് രണ്ട് ഭാഗാണ്ട് കഴിക്കും എന്നിട്ട് ഭയങ്കര നടക്കാൻ കഴിയില്ല നീച്ചടക്കാനും പറ്റാത്തൊരു കൊലായി ഒരു അവസ്ഥയിലേക്കാരും അപ്പൊ പിന്നെ വേറെ വിഷം ചെലപ്പം രാത്രികളിലാണ് പലപ്പോഴും ഭക്ഷണം അമി അഥവാ അർദ്ധരാത്രികളില് നമ്മള് സുഹൃത്തുക്കൾടെ കൂടെ കുടുംബത്തോട് കൂടെ പോയിട്ട് അങ്ങനെ ഒരുപാട് കടകള്‌ പോയിട്ട് പന്ത്രണ്ട് മണി ഒരു മണി നേരത്തേക്ക് കഴിക്കും എന്നിട്ട് അത് കഴിച്ച് കഴിഞ്ഞിട്ട് അത് ദഹിക്കാനുള്ള സമയം പോലും കൊടുക്കാതെ എന്നിട്ട് പോയി കേടന്നുറങ്ങാണ് ഇതിന് ഒരുപാട് തരത്തിലെ പ്രയാസങ്ങള് ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റി അതിന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കു ദഹനപക്രിയ കൃത്യമായി നടന്നില്ലെങ്കിൽ വലിയ രീതിയിൽ അപകടങ്ങൾ സംഭവിക്കും അപ്പൊ ഇത് നമ്മള് കൃത്യമായി ശ്രദ്ധിക്കേണ്ട വിഷയ പിന്നെരു കൃത്യ സമയങ്ങളിൽ കഴിക്കാനു മറ്റൊരു കാര്യം കാരണം പലപ്പോഴും നമ്മള് നമുക്ക് ഇങ്ങനെ പോഴും വിശന്ന് വിശക്കുന്നന്റെ കാരണം ഇതാണ് ഇമ്മള് തോന്നുന്ന സമയത്ത് കഴിക്കുമ്പോഴാണ് വിശക്കുന്നത് നമ്മള് കൃത്യമായ സമയത്ത് ഒരു പരിപ്പ ചിട്ടണ്ടെങ്കില് നമുക്ക് ആ സമയത്ത് മാത്രമേ ഒരു പൈപ്പ് ഒരു വിശപ്പ് ഉണ്ടാവുള്ളൂ പിന്നെ മറ്റൊരു വിഷയങ്ങൾ പറഞ്ഞത് ഇതിന്റെ ശുദ്ധിയാ അതിപ്പോ നമ്മള് ഭയങ്കര പ്രയാസപ്പെട്ട ഒരു മേഖലയാണ് ഭക്ഷണ ശുദ്ധി നമുക്കറിയ ഇപ്പോ നമ്മള്ള നാടുകള് സുലഭമായിട്ട് ഭക്ഷണങ്ങൾ ലഭിക്കുന്ന പല സംവിധാനങ്ങളുണ്ട് അപ്പൊ ഇവിടുന്നൊക്കെ എങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് പലപ്പോഴും നമ്മള്‌ കണ്ടിട്ടുണ്ടാവില്ല നമുക്ക് ആ ഭക്ഷണം നമ്മള്‌ കൈയിൽ എത്തുന്നുലോ അപ്പ അതിന് പിന്നാമ്പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും നമ്മള് ശ്ര ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അപ്പ ഞാന് ഇത് എന്റെ ഒരുനുഭവത്തി പറയുമ്പോ ഞാന് എനിക്ക് ഇങ്ങനെ ഒരു കടയിലൊക്കെ പോകുവാ ജോലിക്ക് കയറിയിരുന്നു അപ്പൊ ഞാന് അതിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊ കണ്ടപ്പോ അന്തം വിട്ടു പോവുണ് കാരണം നമുക്കറിയാം അതിനുള്ളിലൊക്കെ വ്യത്തിയില്ലാത്ത രീതിയിലാണ് പലപ്പോഴും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ ഭക്ഷണ പാത്രങ്ങളൊക്കെ കൃത്യമായി രീതി കയിക്കൂല്ല അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മള് ശ്രദ്ധി അപ്പൊ നമ്മള്‌ ഇതിനെ പറ്റി പറഞ്ഞ് കേക്കാറ്ണ്ട് ഇത്തരം ഹോട്ടലുകളൊക്കെ നടത്തുന്നവര് അവരുടെ വീട്ടിലിക്ക് അവരുടെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കൊണ്ടുപോകുല്ല എന്നൊക്കെ പറഞ്ഞേക്കാറുണ്ട് അതുപ്പം രീതിൽന്ന ശുദ്ധിന്ന വലിയ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് കാരണം ഇതിനെ കൃത്യമായി ക്രമീകരിക്കേണ്ട ഒരു ആവശ്യം കൂടിയുണ്ട് അ ഇതിന്റെ സർക്കാർ ഇത്തരം ശുദ്ധ ഇത്തരം ഈ ആരോഗ്യ മേഖലയിലെ ആളുകൾ കൃത്യമായ രീതിയിൽ വിലയിരുത്താനും ഇത്തരം ഈ ഭക്ഷണ മേഖല ഭയങ്കര കൃത്യമായി കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എന്റെ ഈ ഒരു വിഷ കാഴ്ചപ്പാട്
ഉം അതായത് നമ്മൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് കൃത്യനിഷ്ഠത ഭക്ഷണം അ കൃത്യമായിട്ട് കഴിക്ക അതായത് കൃത്യസമയം പാലിക്കുക ഉറങ്ങുന്നതിൻ്റെ രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും കഴി സരമുക്ക് അ ദഹനം ഉണ്ടാവുക അതുപോലെ തന്നെ വ്യ ത്തി നോക്കുക ഇതിനെ പറ്റിയിട്ട് പിന്നെ ചർച്ച ചെയ്യാൻ ഒരുപാടുണ്ട് അപ്പോ നമുക്കിപ്പോൾ അത് പിന്നെ പിന്നീട് സെർച്ച് ചെയ്യാം ഞാൻ
അതെ പിന്നീട് സംസാരിക്ക ഒരുപാട് സമയം കിട്ടുലോ നമുക്ക് അപ്പോഴൊക്കെ സംസാരി ഇപ്പൊ നമുക്ക് താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കാം
അതെ അതെ ശരി
എന്ന ശരി ശരി
ശരി